ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്ത് എന്താ വിശേഷൊക്കെ
ഓ ഇവിടെ എന്ത് വിശേഷം മഴ മഴയുണ്ടോ അവിടെയൊക്കെ
മഴഇല്ലാ ഇവിടെ നല്ല വെയിലാ
ആണല്ലേ ഇവിടെ ഇന്നലെ ഒക്കെ വെയിലുണ്ടായിരുന്നു. ഇന്ന് നല്ല മഴയാ
ഉം ഇവിടെ നല്ല വെയിലുണ്ട് പുറത്ത് ഇപ്പോ ഫുള്ള
അതെയല്ലേ ജോലിയൊക്കെ ഒതുങ്ങിയോ
ജോലി ഏകദേശം ഒതുങ്ങി
മക്കളൊക്കെ ഉണ്ടോ സ്കൂളിൽ പോയോ
ഇല്ല മക്കളെ അയച്ചില്ല
ആഹ്
സ്കൂൾ ടൈം ഒക്കെ ആയോണ്ട് ചോദിച്ചതാ കേട്ടോ
ആ കുഴപ്പമില്ല
ആ
പിന്നെ
ഫുഡ് ഒക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു മുറ്റത്ത് നിറയെ പുല്ലാ
ആ ഇപ്പോ മഴ വരുമ്പോ പെട്ടെന്ന് കിളിക്കുമല്ലോ പുല്ലെല്ലാം
ആ ഹസ്ബന്റിനാണെങ്കിൽ വൃത്തിയില് അപ്പൊ പിന്നെ ഓളിപ്പോ പ്രാർത്ഥിച്ചാണ്
അതെല്ലേ
ഇവിടേം പുല്ലൊക്കെയുണ്ട് പക്ഷെ മഴ മാറിനിന്നാൽ നല്ല വെയില് വന്നാലല്ലേ നമ്മക്ക് വൃത്തിയാക്കാനൊക്കെ പറ്റൊള്ളു പുല്ല് നിക്കുന്നത് കാരണം കൊതുകിന്റെ ശല്യം ഉണ്ടോ അവിടെ?
ക് കൊറവാ കൊഴപ്പല്ല ണ്ട്‌
ആ
അവ്ടെ
ഇവിടേം കൊതുക്ണ്ട്‌ പുല്ലിങ്ങനെ നിക്കുന്നത് കൊണ്ടെയ് മിറ്റം ഒരുപാട് പുല്ലുകളൊക്കെ വെക്ക മഴ നിക്കുന്നത് കാരണം നമ്മുക്ക് പുല്ലൊന്നും പറിച്ച് കളയാനും പറ്റുന്നില്ല
ഇന്നലെ ഒരു ദിവസം വെയിലുണ്ടായിരുന്നു ക്ഷേ ഒരു ദിവസത്തെ വെയിലിന് നമ്മക്ക് കംപ്ലീറ്റ് വൃത്തിയാക്കാനൊന്നും പറ്റില്ലല്ലോ
ഇവ്ടെ മിനിഞ്ഞാന്ന് വൈകുന്നേരം വാരി കഴുകി വച്ചു അരി കഴുകി തോരാൻ വച്ചു അരി കഴുകി തോരാൻ വച്ചു അരി പൊടിപ്പിച്ചു ന്നു
ഹലോ
അരിയേയ് മിനിഞ്ഞാന്നത്തെ വെയിലിനെയ് ഹലോ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട്
മിൻഞ്ഞാന്നത്തെ വെയിലിനെയ് മിനിഞ്ഞാന്ന ത്തെ വെയില് ബ്ബടെ മിൻഞ്ഞാന്ന് നല്ല വെയിലെയ്നു
ആണോ ആ ഇവടെ ഇന്നലെ വെയിലുണ് ണ്ടായിർന്നു ഇന്നലെ മാത്രേ വെയില് കിട്ടിയുള്ളൂ
ഏ ബടെ പ്പൊ വെയിലെന്നുള്ളു വേറൊന്നുല്ല
ആ ഹാ
മിനിഞ്ഞാന്നൊരു മയ രാത്രിയി മയ അല്ലാത്ത ഒന്നുല്ല
ആ
മ്മ്
ഉള്ളൂരിപ്പം ഇന്നലെയാവുമ്പോ കുഴപ്പല്ലായിർന്നു ഇന്ന് രാവിലെ മഴ ണ്ടായിർന്നു പ്പം ചെറുതായ്ട്ടൊന്ന് വെയില് തെളിയുന്നു
ആ പിന്നെന്തൊ ക്കെ വേറെ
തുണിയൊക്കെ അത് കാരണം ഉണങ്ങാനിട്ടു അതേദേ മഴയാകുമ്പോ വലിയ പാടല്ലേ തുണിയുണക്കലൊക്കെ
അതുണ്ട്.
ആ.. ഏറ്റവും പാടുള്ള ജോലിയതാ മഴയത്ത് തുണിയുണക്കല്,
നമ്മള്‌വാഷിംഗ് മെഷീനില് പിഴിഞ്ഞ ഇതൊക്കൊ ണ്ടാണോ
തണുപ്പൊക്കെയായപ്പോ മക്കൾക്കുവൊക്കെയങ്ങു, പനിയുമായി
അ... ആ.. അതുണ്ട് നല്ല, പിന്നെ വെയിലുംമഴയുമിടവിട്ട് വന്നാ, ആ.. എന്നോർ ത്തും പനിയായെന്റെ വീട്ടിലൊക്കെഫുൾ പനിയാ
ആ എനിക്ക് പനിവന്നു മാറി പക്ഷേയതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ടു മാറുന്നില്ല. ഭയങ്കരബുദ്ധിമുട്ട്
നിങ്ങളിങ്ങനെ ഗവൺമെന്റാശുപത്രിയാകാണിക്കല്
അല്ല ഇവിടെയടുത്തൊരു പ്രൈവറ്റുണ്ട്.
ഇവിടെയടുത്തുതന്നെ ഒരുപ്രൈവറ്റ്, ആ.. അതെ ഗവൺമെന്റില് പോകാന് കുഞ്ഞുങ്ങളെയൊക്കെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഹോസ്പിറ്റലുണ്ടപ്പൊ അവിടെ തന്നെ കാണിക്കുന്നെ
ഓ.. ഓ.. അങ്ങനെയല്ലേ ഗവൺമെന്റിൽ പോയാലും വരി നിൽക്കണം
ആ.. അതാതാമസമാണ് നമ്മള്തീരെ എനിക്കിവിട തീരെവയ്യാതാ, കൊണ്ടു പോയത്. ഇപ്പൊ കൊറവുണ്ട് പക്ഷേ പക്ഷേ, എന്നാലും അതിന്റെ ആയൊരുബുദ്ധിമുട്ടൊന്നും മാറുന്നില്ല ശ്വാസംമുട്ടലും
പിന്നെയെന്തൊക്കെയാ വേറെ
പുല്ല് പറിക്കലൊരു ടാസ്കാണല്ലോ
ഏ..
പുല്ല് പറിക്കലൊരു ടാസ്ക്കാണല്ലോ
ആ.. ആണാണാണ്
ഇവിടെയാണെങ്കില് അങ്ങനത്തൊരു മണ്ണാണ്.
കൃഷിക്ക് എല്ലായിടത്തും
പുല്ല് പറിക്കുന്നത് ഭയങ്കര ടാസ്ക്കാ. ചിലതൊക്കെ പെട്ടെന്നുവരും, ചിലത് വരത്തില്ലല്ലോ
ഞങ്ങളെ മണ്ണേ
ആ
പുല്ലൊക്കെ വൃത്തിയാക്കാം
ഹസ്ബൻഡ് ചെയ്തരും പക്ഷെ ഹസ്ബൻഡ് ഹസ്ബൻഡ് പറയണയെന്താന്ന്ച്ച ഞാൻ അധികം ചെയ്ത എനിക്ക് മടിയൊക്ക ആവും
എട്ടേ, ഒമ്പത് ഹലോ കേക് കേൾക്കുന്നോണ്ടോ നല്ലോണം ക്ലിയർ അവുന്നില്ല സൗണ്ട്
ഇപ്പൊ കേക്കുന്നില്ലേ കേൾക്കുന്നുണ്ടോ
ആ ഇതിന്റെ പ്രശ്നം ആണെന്ന് തോന്നുന്നു
അത് ഞാൻ ബ്ലൂട്ടൂത് കണക്ട് ആകിയതാ
ഏഹ്
ബ്ലൂട്ടൂത് കണക്ട് ആക്കിയതാണ്
ആ ആ ആ ആ
കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പൊ
ആ ഇപ്പൊ നല്ലയായിട്ട് കേൾക്കാം മറ്റേത് കേൾക്കാൻ പറ്റാനുണ്ടായില അതാ
പിന്നെന്തൊക്കെയാ വേറെ
പിന്നെ വേറെന്തുണ്ട് വിശേഷം
വേറെന്താ സ്പെഷ്യലെന്താ ഉച്ചക്കിന്ന്
ഓ ഇന്ന് പ്രേതേകിച്ചൊന്നില്ല ഇന്ന് മീൻ ഒന്നും കിട്ടുന്നില്ല ഇപ്പം ഈ പോർട്ടൊക്കെ അടിച്ചേക്കുന്നതുക്കൊണ്ടേ മീൻ കിട്ടാൻ ഭയങ്കര പാട
മീൻവേണ്ടിവരുല്ലേ ചോറിക്ക്
ആ ഇവിടെ ഡെ ക്ക് മീൻ വേണം
ഹം ഇത് ചെയ്തിക്കിണ്
ആ ഇവിടെ മീൻ എല്ലാർ കുഞ്ഞിങ്ങക്കാണേലും മീൻ വേണം
ചിക്കൻ പറ്റൂല്ലേ
ചിക്കനൊക്കെ കഴിക്കും എന്നാലും ഡെയിലി കഴിക്കത്തില്ല അവര് ഇഷ്ടവല്ല അങ്ങനെ എല്ലാദിവസവും രണ്ട് ദിവസം അടിപ്പിച്ചു കഴിക്കുമ്പോൾ തന്നെ മടുപ്പ് ആവും
അതൊണ്ട് നിങ്ങളെ എന്താ സാധനത്തിന് ഒക്കെ ഇങ്ങനെ വില കൂട്ടണെ
ആ ഇപ്പോ എല്ലാടവും പൊതുവെ വില അല്ലേ പിന്നെ ചിക്കനാ ബീ ബീഫിനെ വെച്ച് നോക്കി കഴിഞ്ഞാല് ചിക്കനാ വില കുറവ് ബീഫിന് നല്ല വിലയാ
ഇവിടെ ബീഫിന് അവിടെ എത്രയാ
ആഹ് ഇവിടെയും അത്ര തന്നയാ
അത്ര തന്നെ
ആ
പെട്ടെന്ന് കൂടിയല്ലേ
അതിപ്പോ മീനൂടെ കിട്ടാ അതോണ്ടാ
അതാണ് മീനൂടി കിട്ടാത്തത് അതാണ് മീന്റെ വെലകൊറ
മീന് ഭയങ്കര വിലയാ ചാളക്കക്ക ഭയങ്കര വില മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയാ കിലോയ്ക്ക് അത് ഓർക് അപ്പോ വിചാരിക്കും ബീഫോ വല്ലോം മേടിക്കുന്നതാ നല്ലതന്ന്
ഇഹ്‌ഹാ
മാര അമ്മള്പോ മുന്നൂറ് മുന്നൂറ്റി അൻപത് കൊടുത്ത് ചാള മേടിച്ചാൽ ഒരു ദിവസത്തേക്ക് അല്ലേ കാണു ആഹ് അതാ അത് അമ്മ അതാണ് മറ്റേത് ബീഫ് ആ വിലക്ക് നമ്മള് വേടി താണെങ്കി നമുക്ക് രണ്ട് ദിവസം കഴിക്കാം
കഴിക്കാ അതാണ് അത് ശരിയാ കുക്ക് ചെയ്യുന്നത് ഇഷ്‌ടാ
കുക്കിംഗ് അങ്ങനെ ഇഷ്ട്ടൊന്നുഅല്ല പക്ഷെ ചെയ്യും
ചെയ്യാതെ വഴി ഇല്ല നമ്മള് നമ്മുക്ക് തന്നെ ഇണ്ടാക്കണ്ടല്ലേ ഹ് ഹ് അപ്പോ ശരി
നമ്മള് വെച്ചാലല്ലേ നമ്മള് കഴി റ്റും അത് കാരണം അങ്ങ് കഷ്ടപ്പെട്ട് ചെയ്യും ഹ്ഹ
ശരി അത് ശര്യാ ഉണ്ടാക്യ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ടോ?
ആ എന്നാലും കൊഴപ്പൂല കഴിക്കാം അത്ര വലിയ രുചിയൊന്നും കാണത്തില്ല കഴിക്കാം കുക്കെയ്യുന്നതൊക്കെ ഇഷ്ടാണോ
എനിക്കും അങ്ങനെ ഇഷ്ടൊന്നുല്ല നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് നമ്മള് ഇണ്ടാക്കണ്ടേ നമ്മുക്ക് തിന്നാനെ
ഹഹഹഹഹഹ
അല്ലാതെ ഇഷ്ടൊന്നൂല
പിന്നെ വീട്ടിലേക്കൊക്കെ പോയി നിൽക്കുമ്പോ സുഖം നമ്മൾ നമ്മള് കുക്ക് ചെയ്യണ്ട അവര് കുക്ക് ക്കെയ്യും നമ്മള് കഴിക്കും
കഴിക്ക ഹ് അതെ
ത്തില്ലല്ലോ നമ്മള് തന്നെ ചെയ്യണോലോ?
പിന്നെ എല്ലാ സ്റ്റേജിലൂടെ കടന്നു പോണല്ലോ നമ്മള്
അതാ
അതാണ്
അപ്പ നമ്മുക്ക് ഇഷ്ടല്ലാന്നും പറഞ്ഞ് ചെയ്യാതിരുന്നാ നമ്മ നമ്മളന്നെ കഷ്ടപ്പെടണല്ലോ? ഒരു ദിവസൊക്കെ ആണെങ്കിൽ നമ്മുക്ക് പുറത്തുന്നൊക്കെ വേടിച്ച് കഴിക്ക എല്ലാ ദിവസവും അത് പറ്റത്തില്ലല്ലോ?
ഉം എല്ലാ ദിവസവും പറ്റത്തില്ല പിന്നെ എന്തൊക്കെയാ വേറെ വേറെ വിശേഷൊക്കെ?
വേറെന്താ ഇവിടെ ഇപ്പം ആ കുട്ടികളെ കുഞ്ഞി ചെ ഏ ട്വിൻസാ ഡെ കെയറിലാക്കി ആഹ് മൂന്ന് വയസ് അംഗനവാടിയിലോട് ത്ത് വിട്ടില്ല ഇവിടെ അടുത്തൊരു ഡേ കെയറുണ്ടാ അ ഇവിടെ അവിടെ ആവുമ്പോ കുട്ടികള് കുറവാ നന്നായിട്ട് ശ്രദ്ധിക്കും ഈ ട്വിൻസ് ആയതോണ്ട് ഭയങ്കര കുരുത്ത കുരുത്തക്കേട്
രണ്ടും ബോയ്സാ ആൺകുട്ടികളാ മോനും മോളുംല്ലേ?
ആ ഇപ്പോ വികൃതി ഇച്ചിരി കൂടൂതല.
ആർക്കാ വികൃതി കൂടുതല്
മോൻ നാണ് വികൃതി കൂടുതല്. അടങ്ങി ഇരിക്കത്തതേ ഇല്ല.
തന്നെ ആണല്ലോ
മോളെ നമക്ക് ആ മോളെ നമക്ക് എങ്ങനെ എങ്കിലും ഒക്കെ ഇരു ത്ത മോനെ കൊണ്ട് ഒരു രക്ഷേം ഇല്ല. ഇവിടെ ഇരിക്കുമ്പോ ഭയങ്കര പാട പക്ഷെ സ് സ്കൂളിൽ ചെന്ന് കൊഴപ്പില്ല അവിടിരിക്കും. അപ്പം ഞാന്
ആഹ്
ഇവിടെ നിർത്തി കഴിഞ്ഞ നമ്മള് കൊഴയും. ജോലിയും നടക്കത്തില്ല കാര്യം ഇവര് ഒണന്ന് ഒണരുന്നത് വ രെ നമ്മളെ എന്തേലും ജോലിയൊക്കെ നടക്കത്തൊള്ളല്ലോ ഒണർന്നു കഴിഞ്ഞ പിന്നെ ഒ
ഉം അത് ശെരിയ ഹ ഇന്നാ പിന്നെന്താ പിന്നെ
പിന്നെ അവിടെ എന്താ ഇന്ന് സ്പെഷ്യല്
ഇവിടെ സ്പെഷ്യൽ എന്താ ചിക്കൻ കറിം ചോറും അയെന്നെ രാവിലത്തെ
ഓ അങ്ങനെ ഒരു ഇതൊണ്ട് ലെ ഒരു നേരം വച്ചാല് അമ്മക്ക് മൂന്ന് നേരത്തേക്ക് കിട്ടും പ്രത്യേകം പ്രത്യേകം വെക്കണ്ട പിന്നെ മറ്റെ നമ്മക്ക് മടുപ്പാവും രാവിലത്തെ കറി തന്നെ ഉ ച്ചക്കത്തെ ആവുമ്പോ ഉച്ചക്കും വൈകീട്ടും ഒക്കെ ആവുമ്പോ നമ്മ ക്കങ്ങ് മടുപ്പാവും പക്ഷേ ക്ഷെ ചിക്കനും ബീഫൊ ക്കെ ആവുമ്പോ ആ ഒരു മടുപ്പ് വരത്തില്ല
അത് വരത്തില്ല അത് ശെരിയ ഹ പിന്നെ
സ്പെഷ്യൽ റെസിപ്പി വല്ലോം ആണോ
സ്പെഷ്യൽ ഒ ഇൻക്ക് ഒന്നും ണ്ടാക്കാൻ അറിയൂല
ആഹ് ഹ ഞാൻ പിന്നെ എടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി റ്റി വേണല്ലോന്ന് വിചാരിച്ച് യൂട്യൂബ്ക്കെ നോക്കി ണ്ടാക്കും ഹ് ഹ്
ഹ ഹ് ഞാൻ യൂറ്റ്യൂബ് നോക്കി ഒന്നും നന്നാവൂല്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കാറില്ല ഞാൻ ഇൻക്കറിയണെ ഫുഡ്ണ്ടാക്കും അത്ടേസ്റ്റ് ല്ല ഞങ്ങൾക്ക് ഇഷ്ടാ മറ്റുള്ളവർക്കൊന്നും നമ്മളത് ഇഷ്ടമുണ്ടാവൂല്ല ഞങ്ങളെ ഫുഡില് പൊതുവേ എരു കൊറവാണ്
ആ
എരുണ്ടാവൂല അപ്പമറ്റുള്ളോര്ക്ക് അത് ഇഷ്ടണ്ടാവൂല നമ്മക്കത് ശീലായി
അതെ അതെ ഇവിടെ അങ്ങനെയാ ഞങ്ങൾക്ക് എരിവ് വേ ണ്ട പക്ഷേ നമുക്ക് പൊറത്തുന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ
അതാണ് ഇഷ്ടപ്പെടണന്നില്ല അതാണ് എരു ണ്ടാവുമ്പോ പിന്നെ പ്രശ്നല്ല
അതെ ഉം ന്നശരിയെന്ന ഞാൻ പിന്നെ വിളിക്കാ
എന്നാ ഒക്കെ ശരി